ആഹ് എന്തൊക്കെ വിശേഷം? ആഹ് ഇണ്ട്ണ്ട്. എന്തൊക്കെ വിശേഷം? ആഹ് ഹലോ എന്തൊക്കെ വിശേഷം?
ആ സുഖായിട്ട് പോന്നു കേൾക്കുന്നില്ലേ?
കേൾക്കണ്ട് ങ്ങക്കോ? എന്ത്‌ പണിയ അവിടെ കേക്കുന്നുണ്ട് ചെറിയൊരു സവറവുണ്ട് ആഹ്
എന്താ പിന്നെ? പണി പണി?
ആ ഇപ്പൊ ഫ്രീയാണ് ഞാന് പണിയുന്നില്ലേന ഞ പ്പൊ നോ ഞാന് പ്ലസ് ടു പഠിക്കാണ്. ഓ അത് ശരി ഇന്ന് ക്ലാസ് ഉണ്ടാവുലല്ലേ ഇന്ന് അവധിയാണ് ലെ എല്ലാർക്കും. മുഹറം എന്നിട്ട് ഏതാ എടുത്തത്? ഞാന് ഹുമാനിറ്റീസ് ഹ്യുമാനിറ്റിസ് അല്ലെ? പത്തില് മാർക്കൊക്കെണ്ടായിുന്നോ? തറക്കണ്ടേ ഇനിക്കും ഉണ്ട് ഒരു അനിയത്തി പ്ലസ് ടു ന് പഠിക്കുന്നെ ഓള് കോമേഴ്‌സ് ആണ് എടുത്തേ ഓള് ഇവിടെ എന്റെ അടുത്താ നിക്കല്. അവിടന്ന് കാരംല്ലേ പോവാം സുഖം.
ഇവിടന്ന് ഇവിടെ അടുത്താണ് എന്റെ വീട്ടിൽ നിന്ന് പോയരുന്നു. പോരുമ്പോ കുറച്ച് ദൂര ഉണ്ട് നടന്നൊക്കെ എത്തുമ്പോഴേക്കും ഇവിടുന്ന് ഒമ്പതേകാലിന് ക്ലാസ്സിന് ഒക്ക്
ആ ഒമ്പത് കാലിന്ന തുടങ്ങ? ഏ ഒമ്പതേകാലിനാ തുടങ്ങ?
ഒമ്പതെ കാൽന തോന്നുന്നു ഒമ്പതേ
ആഹ് ഞങ്ങളെവാടെക്കെ ഒമ്പത് മണിയാവുമ്പോ തൊ തുടങ്ങും എട്ട് അമ്പതാകുമ്പോതിന് എത്തണം.
എത്തണല്ല ആ ഓല് ഇവിടെന്ന് ഒരു എട്ടേ അമ്പേനൊക്കെ പോല അപ്പോ ഒമ്പതേകാൽന്നാ തോന്നുന്നുണ്ട്.
ആഹ്
പിന്നെ എ
അല്ലല്ല ലൈൻ ബസ് ഇണ്ട് ഇവിടന്ന്.
ലൈൻ ബസ് ആ അങ്ങനെ വേറെ ആ കുട്ട്യാളൊക്കെ ഉണ്ടായിരിക്കൂല്ലേ ഫ്രണ്ട്സൊക്കെ
ആ കുട്ടികള് ഇവിടുന്നില്ല ഇന്റെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടിള്ള സ്റ്റോപ്പിന്നൊക്കെള്ളു
ആ് ശരി കൊറേ പോവാണ്ട അവിടെ അടുത്ത്
കൊറന്ന ഒരു ബസ്സ് കേറിയാ മതി നേരെ സ്കൂളിന്റെ മുന്നിലെന്നെ സ്കൂളിന്റെ മുന്നിൽന്നെ എറങ്ങ
ആ് അതോണ്ട് സുഖാണ് മറ്റത് ബസ് എറങ്ങീട്ടും പിന്നെ ഒരുപാട് നടക്കേണ്ട ഒരു ഇത്ണ്ടാവല്ണ്ട്
ആ ആഹ് അങ്ങനെന്നുല്ല പൈസ ഏ അഞ്ചൊടുക്കും സീ ട്ടി
അങ്ങനെ ല്ലേ അത് പിന്നെ നമ്മള് സീറ്റ് ഇണ്ടെങ്കി ഇരിക്കാൻ പറ്റൂല്ലല്ലോ
ആഹ് അയിന് കൊയ്പ്പല്ല ആ ആദ്യൊക്കെ നീപ്പിച്ചീനി ഇപ്പ പിന്നെ കേസ് അങ്ങനെ എന്തൊക്കേണ്ടല്ലോ അപ്പൊ പിന്നെ ഓലൊന്നും പറീല എന്നാലും ചെലോൽ ഏയ് ഇങ്ങോട്ട് വരുമ്പം പത്തൊടുക്കണം അത് സ്റ്റാൻഡിന്നാ കേയറാ ആഹാ അപ്പൊ ദൂരണ്ടോ അതോണ്ടാണോ ഏ അല്ല ഇങ്ങോട്ട് വരുമ്പം പിന്നെ അഞ്ച് കൊടുത്ത് കേയറാണെങ്കിൽ നമ്മൾ കുറെ വരി നിന്ന് കേർണം അപ്പൊ നമുക്ക് നമ്മള് വിചാരിച്ച ബസ്സ് കിട്ടൂല പത്ത് കൊടുത്താ നമ്മക്ക് വേം കേറും ചെയ്യാ സീറ്റും കിട്ടും ആ പതിനഞ്ച് ആ ചില്ലറങ്ങ ഇണ്ടാക്കാനാ പണി
ആ അതെന്നെ
ഇപ്പൊ പ്ല
കാണാ അങ്ങനെ ഭയങ്കരായിട്ട് ഫുള്ളായിട്ട് ന നിക്കുന്ന
ആ ഇപ്പൊ പ്ലസ് വണ്ണിത്തെ കുട്ട്യാൾ ഇല്ലാത്തൊണ്ട് കുയ്പ്പല്ല തെര്ക്കിണ്ടാവും അ തെര്ക്കിണ്ടാവും എന്നാലും വെല്ല്യെ തെ ക് ഇല്ല ഇപ്പ സ്റ്റോപ്പിൽ എല്ലാ സ്റ്റോപ്പിലും നിർത്തൊക്കെ ചെയ്യും ഇനി പ്ലസ് വണ്ണാരന്നാല് ചെലെ സ്റ്റോപ്പിൽ നിർത്തൂല അങ്ങനെ
ആ പാവാണ് മക്കളിങ്ങെ നിക്കുന്ന കാണുമ്പളെ ചെറിയ മ
അല്ലല്ല മറ്റതുണ്ട് എൽ പി മുതലേ ണ്ട് ആ ഇനി ഈ ഭാഗത്തിന്ന് അങ്ങനല്ല ഇവിടെ ഹൈ സെക്കൻറി മാത് ഇവാകത്തിന്ന്
ആഹ് ശരി ഉം എന്താന്നിട്ട്
അല്ല ന്ന് ആ അവിടെ നോമ്പിണ്ട്
ആഹ് ഇവിടെങ്ങനെ എല്ലാരും നോറ്റീണ് ചെറ്യേ മോന് അഞ്ച് പടിക്കുന്ന മോൻ വരെ നോറ്റിട്ടിണ്ട്
ആ
മോ മോള് നോ
ആ ആ ആ ആ
സ് അസ് അങ്ങാടി പോയിണ് കാട്യേലെവാടരണ്ടോ ചോയ്ച്ചോട്ടെ അർഞിട്ട് ഓക്ക് ഭയ്ങ്കര ഇഷ്ട ഒക്കെ പുട്ട് ഭയങ്കര ഇഷ്ട അതാ നലോം പിന്നെ പഞ്ചാര ഇട്ടിട്ട് അങ്ങനെ
അങ്ങനെ കഴിച്ചിണാണ
അപന്നലേ പർഞ്ഞച്ചിണ് ഇൻക്ക് രാവിലെ പുട്ട് വാണട്ടോന്ന് അപ്പൊയാന് ദോശ പൽച്ചക്ക് ദോ പക്ഷേ ചുട്ടിയ
ൊ അപ്പ പൊടി മൊത്തത്തിൽ കായില്ല ആ അപ്പോൾ അങ്ങനെക്ക് എന്തായ ഓണ് നക്കന അപ്പൊസ പോയിലിപ്പ ഓള് മാത്രമേ ഉള്ളൂ ഇ എന്തേലും കണിയോ എന്തേലൊക്കെ വെറത്തി കൊടുക്കണോ
മക്കളുണ്ടായ പിന്നെ നമ്മുക്ക് എന്തെങ്കിലും കൊടുക്കണല്ലോ ഓളാണെങ്കിൽ അങ്ങനെ എന്തെങ്കില അങ്ങെടക്കെടുക്കുവ എന്ന് ചോദിക്കുന്ന ഒരാളാ എന്തെിലും കഴിച്ച കൊണ്ടിരിക്കണം
എന്തേങ്കലും വീട്ടിൽ വേണ്ടിരല്ലേ
ആ അതെ ക്കെ ചോറും കാര്യങ്ങളൊന്നല്ല ഓളടതായി
ചെറുതായിട്ടുള്ളരോ ഫുഡ്സോ ബേക്കറികളോ അങ്ങനത്തെ ഐറ്റംസ് ആ അല്ലെ നമ്മൾ അങ്ങനെ ചീച്ചിലാക്കി എത്ര വയസ് ആണ് അവൾ ഒന്നാം ക്ലാസ്സിലാ ഇപ്പോ ഇന്നലെ ചെന്നിട്ട് ചേർത്തിട്ടുണ്ട് ആ ഇന്ന് സ്കൂൾ ഉണ്ടാവൂലല്ലോ ആ മൂന്ന് ദിവസം ഇനിപ്പ അവധിയല്ലേ വലിയ ഇഷ്ട ഇപ്പോ പോവാന ക്ക മടിയാണ് ഒന്നിൽ ആക്കിയതല്ലേ അപ്പ കൊറ ടൈം ഉണ്ട് എന്നുള്ളത് അഞ്ചു മണിയൊക്കെ ആവും ഇങ്ങോട്ട് എത്താൻ രാവിലെ എപ്പോഴാ പോവാ രാവിലെ പത്ത് മണിയൊക്കെ ആവും
എന്നാലും പിന്നെ എൽകെജി യുകെജി ഒക്കെ പറഞ്ഞാൽ മൂന്നരക്ക് ഇങ്ങോട്ട് എത്തുല്ലോ
ആ.. ഇതിപ്പോ അഞ്ചുമണി ആവുമ്പോ അവർക്ക് ഒരുപാട് ടൈം ഉള്ള പോലെ ഇതങ്ങനെ അതായോണ്ട് ഇങ്ങനെ പറയും ആ പോവാ ഇഷ്ടുണ്ടാവിലല്ലേ ആ എന്നാലും പോണില്ലാന്ന് പറഞ്ഞത് വാശി പിടിക്കൊന്നുമല്ല എന്നാലും
നിങ്ങൾ ഇങ്ങോട് പറയ് ഇനി എന്നാ സ്കൂൾ ഇല്ലാതെ ആവാതെ ഉളേള ആ ഒരു വർത്തമാന ആ അങ്ങനെ ഒരു അമ്മ നമ്മളൊന്നും പോണ്ടെന്ന് പറഞ്ഞാൽ പോവാതെ നിക്കാള്ള ഒര്തിലാ നിക്ക്ന്ന ഒരു ദിവസം അങ്ങനെ നിർത്തി നിർത്തിയാ പിന്നെ ഓല്ക്കത് അങ്ങോട്ട് ശീലവമാവും.
പോവാ ഒരു ദിവസം പോവാൻ ഒരുപാട് എഴുതാൻ ഉണ്ടട്ടോ ആ
ഒരുപാട്
എല്ലാം വിഷയത്തിൽ ആയിട്ട് ഒന്നാം ക്ലാസ്സിലല്ലേ ആ ഒന്നാം ക്ലാസ്സിലാണ്
ഒരുപാട് എഴുതാനുണ്ട് അതുപോലെ ഒരുപാട് ബുക്കുകളും എല്ലാം ഉണ്ട് ഇപ്പോ
ആ ബാഗ് നല്ല കനം ഉണ്ടാവും
ബാഗ് പിന്നെ ഈ വെള്ളം കൂടെ ഏ
ഫുഡ് അവിടുന്ന് കിട്ടൂല്ലേ ഫുഡ് അവിടെന്ന് കിട്ടും എന്നാലും ഇവിടെന്ന് എന്തേലും ഉപ്പേരിയായിട്ട് കൊടുക്കും. ഇവിടെ ഉണ്ടാവ ആ ആ കൂട്ടാനൊക്കെ കൊണ്ടൊകലെക്കാരം
സോയാബീനക്കായി
ആ അങ്ങനെ കൊണ്ടു പോവാലോ പിന്നെ പിന്നെ ആരാ വീട്ടിൽ ഉള്ളേ വീട്ടിൽ ഉമ്മ അപ്പ ഒരു കാക്ക മൂന്നനിയൻ ആഓ മുന്നനിയൻ ആണ് നീ ഒറ്റയ്ക്ക് ഒള്ളൂ പെൺകുട്ടി
ആ ആ ശരി
ബാക്കിയുള്ളവരെക്കെ എന്തുട്ടാ പഠിക്കുന്നേ കാക്ക ഡിഗ്രി കഴി ഡിഗ്രി സെക്കൻ്റ് സെക്കൻ്റിയറിൽ പിന്നെ ഒരു അനിയൻ ഒമ്പതിൽ രണ്ടിൽ ഒരാൾ എൽ കെ ജി
ആ ചെറിയ മക്കളാല്ലേ എൻ്റെ വീട്ടിൽ എന്റെ വീട്ടിൽ നാല് അനിയത്തി
നാല് പെൺമക്കള്
ഒരാൾ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ബാക്കി മൂന്നാളുണ്ട് ഇനി ഒരാൾ
എഗേജ്മെൻ്റ് കഴിഞ്ഞതാആ ബാക്കിയൊക്കെ ഉള്ളാൽ എന്താ ചെയ്യണേ
പിന്നെ ഇപ്പ ചെറുത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പ പ്ലസ്ടുലാണ് അതിന്റെ മൂത്തത് ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞു
ആ ജോ ആ എന്ത് ജോബ ഉദ്ദേശിക്ക്ണേ എന്ത് എന്തോ പറഞ്ഞോള് ലുലുമാള്ലോ അവിടെന്തോന്ന് അവിടെ നിൽക്കോ ആ ആ
പോകുന്നെ കാണാം അവിടെ പിന്നെ ഇപ്പൊ തുടങ്ങിന് തോന്നണ്ട് ക്ലാസ് ഇപ്പ മൂന്ന് മാസത്തെ ക്ലാസ്സാ തോന്നും
അത് ആ. രാവിലെ തന്നെ യോഗ ചെയ്തു സെറ്റാക്കി ചെയ്തൂന്നാ പറഞ്ഞേ. ആാാാാ. പിന്നെ പണികളൊക്കെ കഴിഞ്ഞോ ഇങ്ങള് നേരം വൈകിയാരിക്കുലേ എന്നീറ്റെ. ആ ഇന്ന് പത്തര ക്കായിണ് നീച്ചപ്പോ.
ആഹ അതെ ഞാ
അതെ ഞാനും അങ്ങനെ തന്നെ പിന്നെ ഇവിടെ തേങ്ങടാൻ വന്നീനി അപ്പൊ ഒരു വിളിച്ച്. ബെല്ലടിക്കുംബൊള നോക്കുന്നെ വെരന്നേ.
വൈന്നേരൊക്കെ കുളിക്കങ്ങനെ ഇനിയിപ്പൊ കുളിയൊക്കെ കഴിഞ് പിന്നെ കുറച്ചേരം പിന്നെ നമ്മുക്ക് വൈകുന്നേ
വൈകുന്നേരത്തിന് നോക്കാനായില്ലേ. ആഹ് ഇവിടെ വൈകുന്നേരത്ത്. ന്താ ഇണ്ടാക്കല് പത്തിരിയ. അല്ല ഇന്ന് ബീഫ് ബിരിയാണി ഇണ്ടാക്കാറ്ഞ്ഞ് ഉമ്മ.
ആ ആഹ ന്നാ പിന്നേ ഒറ്റതിൽ കഴിയുവല്ലോ ല്ലേ ബിരിയാണി പത്തിരിയാവുമ്പോ പിന്നെ ആ എന്താണ്.
ആ ആ ത് ഉമ്മ എന്താ കൊഴച്ചരും ഞാന് പരത്തും. ഇമ്മ ചൂടന്നെ അങ്ങനെയൊന്നും അറിയില്ല. അങ്ങനെ സഹായിച്ചു കൊടുക്കും ഇമ്മനെ ആ പിന്നെ അമ്മള്ളതെയിട്ടള്ള ആ പച്ചക്കറിയൊക്കെ അറിഞെരാനും ഇങ്ങനെ പത്തിരിപരത്താനൊക്കെ ഒരാൾ ഇണ്ടായാൽ തന്നെ. കൊറേ സമാധാനാണ്.
മ്മ് പിന്നെ ആ ഇവളും അങ്ങനെന്നെ ഇവൾ ഇന്റെ അനിയത്തീ ന്തായാലും ഇനിക്കും അങ്ങനെ തന്നെ ഓൾ അരിഞ്ഞൊക്കെതരും ട്ടോ പിന്നെ തക്കാളി കറി അങ്ങനത്തൊക്കെ ഇണ്ടാക്കും.
ആഹ് ഞമ്മക്ക് വേണ്ട സാനങ്ങളൊക്കെ ഇണ്ടാക്കു അപ്പൊ എല്ലാതെക്കെ വലുതായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ആ. അടിച്ച് വാരല് അങ്ങനത്തത് ചെയ്തൊക്കെ പോകും. ഇവിടെ ചെയാ ഇന്ന് പിന്നെ നോമ്പയോണ്ട് ഒക്കെ ഉമ്മനെ തീർത്ത്ണ്.
ആഹ.
മ്മാക്ക് പറഞ്ഞ പോലെ ചെറിയ ചെറുത് വേണലോ ലേ. ആ ഇമ്മ നേരത്തെ എണീച്ചും. ആ ആ ആ ഇതുവരെ ഇവിടത്തെ അതെമാരി അങ്ങനെ. ഇവിടെ ഇപ്പതാ രണ്ടെണ്ണം ഒന്ന് പെറ്റ് ഇൻജെക്ഷൻ. ആ ആ ഒരു പയയ ഫോണിണ്ട്. ആ അത് രണ്ടാൾക്കും കിട്ടണം അപ്പൊ മോ മോളേ കയ്യിലാണ്.
ന്നിട്ട് പ്പോ മറ്റോൻ വന്ന് അങ്ങനെ ഇന്നെ ഇതാക്കിയൊണ്ടിക്ക. ഇനി മൂന്ന് ദിവസം.
ആ ഇവിടേം അങ്ങനെന്നെ ഫോണിനാണ് തല്ലിണ്ടാവാ ഇപ്പോ ഉമ്മാന്റെ ഫോ ഒൺ ന്റെ കയ്യിലാണ് അപ്പ ഇങ്ങ് വാതി ഞാൻ ഫോൺ വിളിക്കുമ്പോക്ക് വാതിലെന്ന് ഇങ്ങനെ വന്ന് മുട്ടും. കുട്ട്യാണ്ടപോ ഫോൺ വേണ്ടാന്ന്.
ഓരുക്കും വേണ്ട ടൈം കഴിഞ്ഞിട്ട.
ആ് ന്നായിക്കോട്ടെ ട്ടാ ഞാൻ പിന്നെ വിളിക്കണ്ട്‌.